കേക്കാവോ ഉം ണ്ടവുലേ
പിന്നെ
ഹലോ ഹലോ
എന്തുണ്ട് സുഖാണോ
സുഖാണ് സുഖാണ് അവിടോ
സുഖം സുഖം കഴിച്ചോ
കഴിച്ചു കിടക്കാനായിട്ട് പോര്ന അപ്പഴ വിളിച്ചെ അവിടോ
ഇന്നും ഇന്ന് മഴയുണ്ടായിര്ന്നോ
മഴ ഇല്ലായിരുന്നു
ഉം ഇവിടെ ഞാൻ നേരത്തെ കഴിച്ചു ഇന്ന് ബീഫും ചക്കയുമായിരുന്നു ഉച്ചക്ക് മക്കൾ ഉച്ചക്കത്തേക്ക് വേണ്ടി മാത്ര ഉള്ളായിരുന്നു രാത് രാത്രിക്കാക്ക് ചോറും ചക്കയും അല്ല ചോറും ബീഫും ചീരത്തോരനും പുളിഷേരിം പക്ഷെ ബീഫ് ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു
അതെന്താ ആരാണ്ടാ
അതെ അമ്മ ഉണ്ടാക്കിയത് അതിന്റെ അല്ല ആ എറച്ചിക്ക് ഒരു രുചിയില്ലായിരുന്നു
ഉം ഉം
എന്തോ ഒരു ബീഫ് തിന്നുന്നാതായിട്ടേ തോന്നിയില്ല ഒരു ടേസ്റ്റ് ഇല്ലായ്ര്ന്ന്
ഉം ഉം അമ്മയ്ക്ക് വയ്യായിര്ന്നല്ല്യോ അപ്പൊ പഴയ പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റി കാണത്തില്ല
അല്ല കറിക്ക് കൊഴപ്പൊന്നുല്ല ചാറ് ആ ചെ കറി ആഹ് ബീഫ് എനിക്ക് തോന്നുന്നു ഇറച്ചക്യകത് നല്ല ഇറച്ചിയല്ലായിരുന്നന്ന് തോന്നുന്നു
ഉം ഉം
നല്ല ഇറച്ചിയാന്നേ നല്ല സ്വാദ് വരത്തില്ലേ കഴിക്കാൻ
ആഹ് ആഹ് ഞാനങ്ങനെ ബീഫ് കഴിക്കാറില്ല
അലർജിയാന്നോ
ഉം
ഉം കഴിക്കുമ്പെന്ത്‌ ചോറിച്ചില് ഉണ്ടാവോ
ചൊറിച്ചിലല്ലാ പണ്ടൊരുസം കഴിച്ചപ്പോ ബോധം കെട്ട് വീണ്
ഓഹ് അങ്ങനുണ്ടോ അപ്പൊ ച്ചി കൂടുതലാണല്ലോ അത്
ഇണ്ട്
അല്ല ഇങ്ങനെ അലർജി ഭയങ്കരെ
അതിന് ബീഫ് ആ പന്ന ബീഫാണോങ്കിലാ ന്നറിയത്തില്ലല്ലോ നല്ലതാണോ പന്ന പിന്നെ കഴിച്ചിട്ടില്ല
കഴിക്കണ്ട കഴിക്കണ്ട ചെലോർക്കത് പിടിക്കത്തില്ല എനിക്കോന്നു കൂടുതലുപേർക്കും ബി ഇപ്പൊ പിടിക്കാറില്ല
ആഹ് അതോണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല അതോണ്ടയ്ന്റെ ടേസ്റ്റ് എന്റെ വായിലില്ല
ആഹ് എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ട ചിക്കനെ കാട്ടിലും ചിക്കനത്ര ഇഷ്ടല്ല
ഉം പക്ഷേ എനിക്കിപ്പം ചിക്കനാഷ്ടം
പക്ഷെ ഞങ്ങടെ വീട്ടിലങ്ങനെ ബീഫ് വേടിക്കാറില്ല എനിക്കതിപ്പം രണ്ടാമത്തെ വട്ടാ വേടിച്ചെ
ഇവടേം ആരും അങ്ങനെ കഴിക്കത്തില്ല ബീഫ് ചേട്ടൻ മാത്രേ കഴിക്കൂ അപ്പൊ ചേട്ടൻ വെരുമ്പം മാത്രേ വേടിക്കാറുള്ളൂ വേറെ ആർക്കും ഇഷ്ടല്ല
ഇവടെ പിന്നെ ചേ എന്റെ ചേട്ടന്റെ വൈ ഭാര്യക്ക് ബീഫ് ഇഷ്ടാ അതോണ്ടായിരിക്കാം ചേട്ടന് ന്ന് രാവിലെ പോയ്‌ വേടിച്
ഓഹോ പ്പ ഫാര്യക്ക് വേണ്ടി വേടിച്യാ അല്ലേ
ഭാര്യക്കും പെങ്ങക്കും
ഉം
അവര് പറയുന്നത് പെങ്ങക്ക് വേണ്ടിട്ടാന്ന് ഞാൻ പറയും ഭാര്യയ്ക്ക് വേണ്ടിട്ടാന്ന്
ആഹ് ആഹ് അതങ്ങനെയല്ലേ പറയത്തൊള്ളു ഉണ്ടാവരുതല്ലോ
അതോണ്ടായിരിക്കും
ഉം ഉം
ഉം ചേച്ചിക്കങ്ങനെ എറച്ചിയോടും മി ഒന്നും അത്ര താല്പര്യല്ല
ഓഹോ ഫുഡിനോടെ താല്പര്യല്ല്യോ
ആഹ് ആഹാരൊന്നും കഴിക്കുന്നൊന്നും അത്ര ഇഷ്ടല്ല
ആഹ് ആഹ്
കഴിക്കാതിരുന്ന അത്രി സന്തോഷം കഞ്ഞിയൊക്കെ കൊടുത്താലത് മതി എന്തെങ്കും കൊടുത്താ മതി അല്ലാതെ പാചകം അത്യാവശ്യം വേണ്ടെന്നൊക്കെ ചെയ്യും
ഉം ചേച്യോ
വി ചിക്കൻ അങ്ങനറിഞ്ഞൂട
ഉം ഉം അത് വീട്ടിലെ പരിപാടി എല്ലം നീയാണോ നോക്കുന്നെ
അ ഞാനും അമ്മയ്ക്കിപ്പ വയ്യാത്തൊണ്ട് ഞാനും അമ്മയും കൂടെ നിന്നായിര്ന്നു ചെയ്തൊക്കെ
ഹും ഹും ന്ന്ട്ട് വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്യോ
ആഹ് ഒതുങ്ങി ഒതുങ്ങി ഇന്നും വല്യ കൊ കൊഴപ്പില്ലാര്ന്നു ഇന്ന് ഏച്ചിവടെണ്ടായോണ്ട് വീട് പെരയൊക്കെ ഏച്ചി തൂത്ത്
ഉം ഹും ഹും.
അടുക്കളയില് ഞാനും അമ്മയും കൂടെ നിന്ന് ചെയ്ത്. അരിയേയും അമ്മയ് ക്ക് അമ്മയെ സഹായിച്ചു കൊടുത്താ മതി.
ആഹ് ഹാ.
എല്ലാം അരിഞ്ഞ് കൊടുക്കണം അങ്ങനെയൊക്കെ തേങ്ങാ തിരിമ്മി കൊടുക്കണം.
ഉം ചേട്ടൻ ജോലിയൊന്നും ചെയ്തിട്ടില്ലേ?
ഓഹ് ചേട്ടൻ തേങ്ങയൊക്കെ തിരുമ്മി കൊടുക്കും.
ഉം ഉം.
പിന്നെ പിന്നെ ബാക്കി ജോലിയൊക്കെ ഞാൻ തന്നാ ചെയ്യുന്ന.
ഉം ഹും.
പിന്നെ ഇന്ന് ചേട്ടന് ഒരുപാട് തുണി കഴുകാനുണ്ടായിര്ന്ന്. എനിക്കോന്നുന്നു ഒരു മൂന്ന് ബക്കറ്റ് തുണി ഇണ്ടായിരുന്നു..
വീട്ടി മഴയായോണ്ടെല്ലാം കഴുകി ഇട്ടോ?
കഴുകിയിട്ടെങ്കിലും ഒന്നും ഒണക്കി ഒണക്കാൻ പറ്റിയില്ല. വെയില് ഇല്ലായിരുന്നു ഇവിടെ.
ഉം ഹും. ഇനി അത് പോകുമ്പൊ കൊണ്ടുപോവാൻള്ളത് അല്ലെയോ?
ഇല്ല പോകുമ്പോ അങ്ങനെ തുണി കൊണ്ടാറില്ല.
ഇല്ലെയോ.
ഇല്ല ഇല്ല. അവിടെ യൂണിഫോം അല്ലേ ഇടുന്നേ അവിടെ യൂണിഫോം മാത്രം എടുക്കത്തൊള്ള്.
അപ്പൊ കൊഴപ്പ ഇല്ല പയ്യെ ഉണങ്ങിയാ മതിയല്ലോ.
ആഹ് മതി മതി. പക്ഷെ വിരിച്ചിടണ്ടേ ഇതൊരുപാ തോനെ ഉണ്ടായിർന്ന്. ഏഹ് നമ്മുക്കായാലും. എല്ലാർക്കും കൊണ്ട് ഇപ്പ നടക്കാൻ ബുദ്ധിമുട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് നടക്കണ്ടേ.
ഉം ഹും ഹും. പിന്നെന്തോ ഇവിടെ വെയില് വന്നോണ്ട്. തുണിയെല്ലാം ഒതുങ്ങി കിട്ടി. കൊറെ ഉണ്ടായിര്ന്ന് എല്ലാം ഉണക്കി. ഇഞതെല്ലാം ബെഡിലിരിക്കുവാ അതെല്ലാം മടക്കി വെക്കണം.
എല്ലാം മടക്കി അടുക്കി വെക്കുവോ?
ഉം മടക്കി അടുക്കി വെക്കണം. അലമാരക്കകത്ത് അടുക്കി വെക്കണം. പിന്നെ അതാ ഇഷ്ടം വലിച്ച് വാരി ഇടുന്നെ എന്തിനാ. എപ്പഴും വൃത്തിയായിട്ട് കിടക്കണ്ടേ ആഹ്. റൂം എപ്പഴും ഈ തുണിയെല്ലാം വലിച്ച വാരി ഇട്ട് കിടക്കുക. ഇല്ലാ. കല്ലിലാണ് കഴികുന്നെ. പിന്നെല്ലാതെ അവിടെണ്ടോ?
ഇവിടെ ഇല്ല. ഇവിടെ ഇന്ന് ചേട്ടന്റെ തുണി കഴ്കള് കണ്ടപ്പം. കണ്ടവരെ ല്ലാം പറയുന്നു വാഷിംഗ് മെഷീൻ എന്താ വേടിക്ക്യാത്തേന്ന്.
പക്ഷെ വാഷിംഗ് മെഷീനൊക്കെ എന്തിനാ. കല്ല് കിട്ടുന്ന സുഖം വാഷിംഗ് മെഷീനിന് കിട്ടത്തില്ലല്ലോ?
ഇല്ല ഇല്ല. പക്ഷെ ഇങ്ങനെ കൂട്ടിയിട്ടു കഴുവുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാ.
ഉം അത് ഒരുമിച്ച് കഴുകാൻ നിക്കുന്നോണ്ടാ.
ആന്ന്. ചേട്ടൻ അങ്ങനാ ഒരുമിച്ചേ കഴികത്തോള്ളൂ.
ഉം അതാ ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെ.
ഇനി നാളെ അങ്ങോട്ട് ഉണക്കിയെടുക്കുവായിരിക്കും.
ഉം ഹും.
വേറെ പുതിയ സിനിമയൊക്കെ കണ്ടാ?
പുതിയ സിനിമാ തിയേറ്ററി പോയി കണ്ടോന്നാണോ?
തിയേറ്ററിലോ ഫോണിലോ എങ്ങനാ ന്ന് വെച്ചാ.
തിയേറ്ററി പോയി ഒന്നും കണ്ടില. തിയേറ്ററി പോയി ലാസ്റ്റ് കണ്ട പടം ലാസ്റ്റ് ഏതോ ഒരു പടം കണ്ട്. ഏതാന്ന് ഓർമ്മ കിട്ടുന്നില്ല.
വാഴ ആന്നോ?
വാഴയാന്ന് തോന്നുന്നു, ആഹ് വാഴ ആന്ന് തോന്നുന്നു.
വാഴ കഴിഞ്ഞ് കണ്ടില്ലേ?
വാഴ കഴിഞ്ഞ് വേറൊന്നും കണ്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അറിയാൻ വയ്യ, മറന്നുപോയി. നീ ഏതാ ലാസ്റ്റ് കണ്ടേ? വാഴ, ആഹ് കൊഴപ്പയില്ല. ലാസ്റ്റ് കൊറച്ച് സെന്റിമെന്റലൊക്കെയാണ്.
ആഹ്
ഇന്ന്, ഇന്ന് ടിവിയില് തുടരും സിനിമയുണ്ടായിര്ന്നു.
ആഹ്, ഇവടെയും കണ്ടോണ്ടിരുന്നെയാ പകുതി വരെ കണ്ട് അത് കഴിഞ്ഞിട്ടങ്ങ് ഓഫാക്കി
ആഹ്, ഇവിടെ അമ്മയിപ്പൊ പറയേം ചെയ്ത് നല്ല സിനിമയായിത്, തിയേറ്ററിലൊക്കെ പോയി കാണണം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്
ഉം തീയേറ്ററി പോയി കണ്ടില്ലായിരുന്നോ ഈ പടം?
ഇല്ല ഇല്ല അമ്മയ്ക്ക് അമ്മയപ്പൊ പറയേം ചെയ്ത് അമ്മ വാഴ സിനിമ തിയേറ്ററിലാ പോയി കണ്ടേ. അപ്പൊ പറഞ്ഞ് അമ്മക്ക് വാഴ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാ തിയേറ്ററിൽ പോയി കാണ
ആഹ് അത് അവർക്ക് ഇഷ്ട്ടപ്പെടത്തില്ല. പിള്ളേര് സെറ്റിനൊക്കെ കൂടുതല് ഇഷ്ടപ്പെടത്തൊള്ളൂ.
ആഹ്, അതുകൊണ്ടായിരിക്കും. അമ്മയ്ക്ക് അത്ര ഇഷ്ട്ടപ്പെട്ടില്ല. അപ്പൊ അമ്മ പറയുന്ന്, തുടരും സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാ മതിയായിരുന്നെന്ന്.
എന്നിട്ട് ദൃശ്യം പോയി കണ്ടോ?
ദൃശ്യം മൂന്നാമത്തെ ഭാഗാവാന്നോ?
ആഹ് മൂന്നാമത്തെ ഭാഗം
കണ്ടില്ല കണ്ടില്ല. ഇനിയിപ്പം, എനിക്ക് തോന്നുന്ന് ഒടനെ ഒറ്റീറ്റി എറങ്ങുന്നുണ്ടല്ലോ?
കൊണ്ടു പോയി കാണിക്കാഞ്ഞെ എന്താ?
ഓഹ് കൊണ്ടുപോയില്ല
ഉം, ആഹ് ഇനിയിപ്പൊ വരും ഫോണി വരുവല്ലോ?, കാണാം.
ആഹ് ഇപ്പൊ എനിക്ക് തോന്നണ്, ഈ മാസം തന്നെ ഒ. ടി. ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു.
ഉം, വരുന്നുണ്ടെന്ന് തോന്നുന്നു
ഞാനിങ്ങനെ പരസ്യം കണ്ട്.
ഉം ഹ് ഹും, സിനിമയൊക്കെ കാണാറൊള്ളോ? ഉം എന്ത്? സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോന്ന്?
സിനിമ, കൂട്ടുകാരുടെ കൂടൊക്കെ പോവാറുണ്ട്. പിന്നെ കൊറവാ കാണുന്നത്, പിന്നെ കൂടുതലും ഫോണില് വരുന്നത് കാണും. സിനിമ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടവാ
ഉം.
ഒഴിവു സമയങ്ങളിൽ കൂടുതലും, സിനിമ കാണാനാണ് എനിക്കിഷ്ട്ടപ്പെടുന്നത്.
ഉം അത് നല്ലതാ, എനിക്കും അതാ ഇഷ്ട്ടം
ആഹ്, എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ഭയങ്കര വെഷമൊക്കെ തോന്നിയിരിക്ക്ന്ന സമയത്ത്. നല്ലൊരു സിനിമ വെച്ച് കാണാം. അതിപ്പൊ പണ്ടത്തെ ആയാലും, പുതിയതായാലും, അങ്ങനെയൊന്നുല്ല. ഏത് സിനിമ ആയാലും കാണും.
ഉം, ഞാനും പഴേ പഴേ, പടങ്ങളെല്ലാം ഇരുന്നു കാണും. പഴേ പടങ്ങള്. പണ്ടത്തെ മോഹൻലാലിന്റേം, മമ്മൂട്ടിയിടേം.
ആഹ് ഞാനാണെങ്കി ഇപ്പം ഈ ഇടയ്ക്ക് ഒരു തമിഴ് സിനിമ കണ്ടു മൗനരാഗം രേവതി മലയാളം മലയാളനടി രേവതീടെ
ആഹാ കൊള്ളാവോ
കൊള്ളാം നല്ല സിനിമ അതിലെ പാട്ടൊക്കെ കൊറച്ച് ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാ
ഉം ഞാനിപ്പൊ മമ്മൂട്ടിടെ ഒരു പടം കണ്ടു പഴയേ പടാണ് അത്‌ പഴേ പണ്ടത്തെ പടം നന്ദി വീണ്ടും വരികാന്ന് പറയുന്ന പഴയേ പടം മമ്മൂട്ടിയും ഉർവശി ആയിട്ടുള്ളെ അത് മമ്മൂട്ടിയുടെ കാരക് നല്ല ഒരു ക്യാരക്ടറാ പേടിത്തൂറിയായിട്ടുള്ള ഒരു ക്യാരക്ടറാ ഉം
സിനിമയൊക്കെ കൂടുതലും കാണാനൊക്കെ നല്ലത്
ഉം ഉം പഴയ സിനിമ കഥകളൊക്കെയാ ഇപ്പൊ നല്ലത് ഇപ്പോഴത്തൊന്നും അത്രയ്ക്ക് പോരാ
ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാമേ
ആഹ് ഓക്കെ ഓക്കെ